കേൾക്കുന്നുണ്ടോ?
ആഹ് എന്തക്കെയൊണ്ട് വിശേഷം?
സുഖായിരിക്ക്ണു അവിടെഎന്തൊണ്ട്?
ആഹ് ഇവിടെ നല്ലത് സുഖം തന്നെയാണ് ചോറെല്ലാ കഴിച്ചോ?
ചോറെല്ലാം വെച്ചു അവിടെ മഴയൊണ്ടോ?
ഇപ്പ മഴ ഇല്ല ചെറുതായിട്ടൊക്കെ ഇന്ന് രാവിലെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തിരുന്നു അവിടെ എങ്ങനെ കാലാവസ്ഥ?
വെയ്ലാണ്.
വെയ്ലാണ്ലേ? ഉം ഞാനിപ്പ ഇങ്ങനെ ഞമ്മള് മ ആഹ് ഇപ്പം ഡ്രസൊക്കെ ഒണങ്ങൂല മഴ യ്തോണ്ട്ലേ ഏഹ്
തേക്കാ ഞാനിങ്ങനെ
ആഹ് ഇങ്ങക്ക് പാറക്കെണ്ടായൊണ്ട് സുഖാരിക്കൂലേ മുറ്റത്താണോ ഈ പാറ ഉള്ളത്?
ആഹ് മിറ്റത്ത് തന്നെയാ വീടിന്റെ തൊട്ടപ്പർത്ത്.
അപ്പർത്ത അങ്ങനെ പാറ കുന്നായി ഒരു ഇതായിട്ടാണോ അല്ലെങ്കി നെരന്നിട്ടാണോ ഉള്ളത്?
ഇത് പാറേല് മണ്ണിട്ടിട്ട് മണ്ണിട്ടിട്ട് വീട് വെച്ചേക്കുന്നതാണ് ഇവ്ടെ മുഴുവനേ അപ്പ ചെലസ്ഥലത്ത് ഇങ്ങനെ പാറ പൊങ്ങി നിപ്പുണ്ട്.
പാറ പൊങ്ങി നിൽക്കുമ്പോ അവിടെന്ന് ചളിയൊന്നും ണ്ടാവൂലലെ നല്ല വൃ ത്തി ണ്ടാവൂലേ ഈ പാറ ആഹ് ആഹ് ആഹ് അങ്ങനെ അടെ ആഹ് ആഹ് ഇങ്ങനെ മൊളക് അടക്ക ഇങ്ങൻത്തോരോ മല്ലിയൊക്കെ ആ പാറമ്മലായിരിക്കൂലേ ഇങ്ങള് ഒണങ്ങാനിടല്
ആഹ് ഒണങ്ങാനിടും
ആഹ് ആഹ് പിന്നെ ഏഹ് ഞാനിങ്ങനെ ആലോയിക്ക്യായിരുന്നു നമ്മളൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഓരോ കളികളും തൊക്കെ എ നമ്മളൊക്കെ ങ്ങനെ ഓരോ ആഹ് എന്ത് രസായിരുന്നു ഇപ്പളൊന്നും ഞമ്മക്ക് അങ്ങനത്തെരു കളിക്യാനുള്ള ഒരുത് കിട്ട് ണില്ല്യല്ലോ അന്നൊക്കെ നമ്മള്ഹ് അഹ് മക്കക്കും ആഹ് മുബൈയില് ആവെ ഞമ്മളെക്കെ കാലത്ത് ഞമ്മളൊക്കെ ഏ എന്താണാ പ്പട്ത്തുള്ള കുട്ടികളും അമ്മളെല്ലാരും വൈകുന്നേരായാലും രാവിലെ ആയാലും സ്കൂള് ലീവായാലൊക്കെ ഞമ്മളിങ്ങനെ പട്ടത്തില് ആഹ് എന്തൊര് കള്യ ഒളിച്ച് കളി അതേപോലെ തന്നെ ഉപ്പ്, കക്ക്‌ കളിയൊക്കെ കളി ക്കാറ്ണ്ടോ ങ്ങള്
ആഹ് കളിക്യാറ്ണ്ട് എനിക്ക് കളിച്ചു കളിച്ചടിയൊക്കെ കിട്ടീട്ട്ണ്ട്
ആ കബഡി അതേപോൽതെന്നെ അങ്ങനെ പല കളികളുണ്ടല്ലോ ആഹ് ഇനി കൊത് ആഹ് കൊത്തക്കല്ല് കളിക്കാനറിയില്ല. ഉം ഞങ്ങള് അഞ്ച് കല്ല് അഞ്ച് കല്ലോണ്ടും കളിക്കാറുണ്ട്. ഏഴ് കല്ല് ഏഴ് കല്ലോണ്ടും കളിക്കാറ്ണ്ട് കൊത്തീങ്കല്ല് അതെ ആഹ് ആഹ് പിന്നതേപോലെ തന്നെ മേട്ടക്കല്ല്., മേട്ടക്കല്ലറിയൂലേ കളിക്കാന് ഏഹ് ആഹ് മേട്ട ക്ക്ല്ല്ണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പലേ കളികളുംണ്ടായിരുന്നല്ലോ അമ്മള് കുച്ചിപ്പര ണ്ടാക്കി ക്യാണ്ട് കളിക്കല്ണ്ടായ്നി. കുറ്റിപ്പെര ണ്ടാക്കിയാണ്ട്, ഏഹ് ആഹ് ചോറ അതെ ചെരട്ടൊക്കെ വെച്ചാണ്ട് നമ്മള് ചോറ് ചോറും കറിയൊക്കെ വെച്ചാണ്ട്ങ്ങനെ കളിക്കല് ഇണ്ടായിരുന്നല്ലോ ആദ്യൊക്കെ ങ്ങളങ്ങനെ കളിച്ചീന്യോ കുറ്റി പ്പെര ഇണ്ടാക്കിയാണ്ട്
ഞാൻ ചോ വളപ്പൊട്ട് കളിക്യാറുണ്ടോ
ആഹ് വളപ്പൊട്ട് വളപൊട്ടൊക്കെ കളിക്കാറ്ണ്ട്, വളപൊട്ട് തേപോലെ വളപൊ ട്ടിച്ചാണ്ട് ങ്ങനെ കളറുകളല്ലേ അങ്ങൻത്താ കളിയല്ലേ ആഹ് ആഹ് ആഹ് എ പ്രാ പൊട്ടിച്ചിട്ട് അതേപോലെത്തന്നെ കള്ളനും പോലീസും.
ആ ഓ ഞാനായിരിക്കും സ്ഥിരം കള്ളൻ.
ആ കള്ളനും പോലീസും കളിക്കുമ്പോ തന്നെ രസാ. നമ്മള് കള്ളനായ നമ്മൾക്ക് തന്നെ ചിരി വരൂലേ. അപ്പ അവര് വേ പെട്ടെന്ന് കണ്ട് പുട്ച്ചു. അയ് ആ അ അങ്ങനെ ഞങ്ങള് കൊറേ കളിച്ചിട്ട്ണ്ട്. പേര്, സ്ഥലോം ആഹ് സ്ഥലോം ന്നാണ് അ അങ്ങനൊക്കെ പറഞ്ഞ ആ കളിയെനിക്ക് ചെറുതായിട്ടൊര് ഓർമ്മേ ഒള്ളൂ. പക്ഷെ ഞാൻ കളിച്ചിട്ട് ആ കളി.
പക്ഷെ ഇങ്ങനെ ഓരോ സ അക്ഷരങ്ങളൊക്കെ പ
അക്ഷ ആ ആ അക്ഷരങ്ങൾ പറയുമ്പോ അമ്മള് കാ വെച്ചിട്ടാണെങ്കിൽ ആ കാ വെച്ചിട്ടുള്ള ഒരു സ്ഥലം പറയാ മ്
മാ വെച്ചിട്ടാണെങ്കി മാ വെച്ചിട്ട്ള്ള സ്ഥലം പറയാ അങ്ങനത്തെ കളി അല്ലേ? അത് ആ പി ആ പിന്നെ ന അരങ്ങപ്പാലി. ചൂണ്ടക്ക് രണ്ട് ഹ് എന്നൊക്കെ പറഞ്ഞലേ അമ്മള്. കൈയ്യൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കല്ണ്ടല്ലോ ഇപ്പഴൊന്നു അങ്ങനെ കളിക്കാനൊന്നു ആരേം കിട്ടുവൊന്നില്ല ഞമ്മടെ കാലത്തൊക്കെ കളിക്കുന്നത് പോലെ ഇപ്പൊന്ന ഒരു കുട്ടിനെ പോലു അങ്ങനെ കളിക്കാൻ കിട്ട് ട്ടുല ആഹ് ഇപോ അ ഇസ്കൂള് വിട്ട് വന്നാല് ഫോണ് ഗെയിം. ഗെയിം ഇങ്ങനെ കളിച്ച് കളിച്ച് കളി ച്ചിങ്ങനതൊക്കെ. ചെലര് അതിന്റെ അടിക്റ്റായിട്ട് അടിക്റ്റായിട്ട് മാറുക ചെയ്യുന്നത്. ഗെയിം കളിക്കുമ്പോ അതാണ് പിന്നെ ആ ടി വിൽ കുത്തിരിക്കോ. എങ്ങനെ സിനിമ ഹേ സിനിമകളൊക്കെ എങ്ങനെ കായ്ച്ചി ചെറിയ കുട്ടികളൊക്കെ കാർട്ടൂൺ കാണും. ആ കാർട്ടൂണ് കാണും അതേപോലെതന്നെ ഇക്ക അതേപോലെ തന്നെ ഫോണില്. അതേപലെ തന്നെ കാർട്ടുണിനമ്പോ കളികളൊ കാർട്ടൂൺ ഒരു ഇഷ്ട്ടോ ഉണ്ടാവൂല. ഇവരാണെങ്കില് റിമോട്ട് തരൂല്യ അങ്ങനെ ഭ്രാന്താവും ചെയ്യും. അങ്ങനൊക്കൊയിരുന്നു പക്ഷെ നമ്മളെ പോലെ ഒന്നും കളികളൊന്നും ആസ്വദിക്കാനൊന്നും ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല ഇവര്ക്ക് പറ്റത്തില്ല ഇപ്പൊ അങ്ങനാണ്. പണ്ട് കാലങ്ങളിലൊന്നും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊണ്ട് പിന്നെ ഞമ്മളൊക്കെ എന്ന് പറഞ്ഞാല് തല നോക്കി ട്ടും അതേപോലെ തന്നെ ആ ആ അപ്പ ഞാ ആ അതാണെ. അമ്മേടെ എടുക്ക്‌ ആ ആ അവര് വിചാരം നമ്മള് വെറുതെ പറയുന്നതാണന്ന അവരിതിന്ന് പോവാനും വേണ്ടിട്ട് പറയുന്ന എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത് അവര്. മ്മ് അങ്ങനെതന്നാണ് ഇപ്പത്തെ കാല മ് ഇപ്പത്തെ കാലത്തൊന്നും ഒരു കുട്ടിനേം കി ഇപ്പത്തെ ഏത് കുട്ടിക്കാണ് ഇപ്പൊ ഏത് ചെറിയ കുട്ടിയായാലും ആ കുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബ് ഇതിലൊക്കെ എന്താണ് അക്കൗണ്ട് ഇല്ലാത്ത വാട്സാപ്പ് ഈ ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഇപ്പം ആഹ് അറിയ കൊറോണ കാലത്ത് തന്നെ തുടങ്ങിയതാണല്ലോ ഓൺലൈ ക്ലാസായിട് ഓൺലൈൻ ക്ലാസ് എന്നഏത് ചെറിയ കുട്ടികൾക്കായാലും നമ്മൾ ഫോൺ വാങ്ങി കൊടുക്കണല്ലോ ചെയ്യുന്നത് അവർക്കായിട്ട് ആ അവർക്കായിട്ട് നമ്മളൊരു ഫോൺ കൊടുക്ക ചെയ്യുന്നത് എന്നിട്ട് അവര് ഓൺലൈൻ ക്ലാസ്സ് കൊറോണ സമയത്ത്ണ്ടായതായിരുന്നു ഇത് ന്നിട്ട് പല നമ്മളെ നമ്മളെ മുന്നിൽ അവര് പഠിക്കന്നത് പോലെ നിക്കും ചെയ്യും പിന്നെ അവര് നോക്കുമ്പോം ചിലപ്പോ നമ്മള നമ്മളെ മുന്നില്നമ്മള് വരുമ്പോ അവര് പഠിക്കാവും ചെലപ്പോ വര ഗെയിമ് കളിക്കാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയായിരിക്കും വീഡിയോസ് കാണ്ടത്തിരിക്കാവോ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനൊക്കെണ്ടായിരുന്നല്ലോ?
ഇപ്പൊ പിള്ളേർക്ക് കുറച്ച് വലുതായ അപ്പൊ ഫോൺ വേണം.
അപ്പം വേണം അതാണ് കുഴപ്പം ഇപ്പൊ ഞമ്മളയ്ന് അവര് വാശി പിടിക്കാൻ നമ്മളാണെങ്കിൽ നമ്മളെ ഏ നമ്മളൊരു പണി നടക്കാനും വേണ്ടിട്ട് നമ്മള വർക്ക് ഫോണ് കൊടുക്കണ് ചെയ്യുന്നത് ആ കൊടുത്തു പോവ അപ്പം പിന്നെ അവർക്കൊരു വട്ടം കൊടുത്താൽ അവർക്ക്റിയാ പിന്നെ പിറ്റേ ദിവസം വാശി പിടി ച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് ഫോണ് കി ആ ഫോണ് കിട്ടുന്നുള്ളത് അവർക്ക്റിയ അതുകൊണ്ട് അവരെന്ത്യ്യും? ഫോണെ നോക്കി വാശി പിടിക്കാണ് ചെയ്യണത് ഏ അപ്പം എന്താണ്? കുട്ടികളെ കൂടുതലും നമ്മള് തന്നെയാണ് കൂടുതലും കുട്ടികളെ വഷളാക്കണ നമ്മള ങ്ങനെ കാണിച്ചിട്ട നമ്മളെ നമ്മളെ ഇതാണെങ്കിലും അവരെ പോ അവിടെ പോയി കളിച്ചൊ മോനെ അങ്ങനെയൊക്കെ പറയാണെങ്കിൽ പിന്നെ അവരെ ആദ്യമേ അങ്ങനെ ശീലാക്കണെങ്കിൽ പിന്നെ അവര് ഒന്നിനും വാശി പിടിക്ക ഇപോ കുട്ടി കുട്ടികൾ നമ്മളെ പുറത്തോട്ട് പോയാണെങ്കിൽ ഒരു മുട്ടായിക്ക് പോവാണെങ്കിലും അല്ലാതെ ആ പീടിയേകേറി ഡ്രസ് എടുക്കാനൊ എന്തിനെങ്കിലും പോവാണെങ്കിലും അവിടെ എന്തെങ്കില കാണാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനവര് വാശി പിടിക്കാ നമ്മള് വാങ്ങി കൊടുക്കുന്ന്അവര് ക്കറിയ അതുകൊണ്ട് അവര് വാശി പിടിക്കാണ് ചെയ്യുന്നത്. പിന്നെ
ആഹ് എന്റെറെ മോന ങ്ങനെയാർന്നുബർത്തഡക്ക് ഞാനൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് അവന് പറ്റത്തില്ല എൻന്റെ ബർത്ത്ഡേ ആണ് എനിക്ക്ിഷ്ടമുള്ളതാ വേണ്ടതന്ന് പറഞ്ഞ് ഭയങ്കര തർക്കിക്കലും ക്കെയായിരുന്നു എന്നി് ട്ട് അവസാനം അവൻ ഇഷ്ടമുള്ള ചരി ചെ രിപ്പും ഒക്കെ വാങ്ങിച്ചുടുത്തു ഇപ്പ ന്നിട്ട് ആചെരുപ്പ് അവന് പറ്റത്തില്ല
അതാ ണെയ് അവര് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ നമ്മൾ എടുക്കണംന്ന് ഇപ്പ അവർക്ക് പറ്റൂല അവർക്ക് അവർ എന്താണോ ഇഷ് ഇഷ്ടപ്പെടുന്നത് അപ്പ അവിടുന്ന് നമ്മളോട് വാശി പിടിക്കുക ആ ആളുകൾ ഇടടെന്നാണെല്ലൊ അവരും വാശി പിടി ക്കുമ്പോ നമ്മളന്നെ എല്ലാരും നോക്കുന്നത് കണ്ടാ നമ്മള് തന്നെ പ്പൊ അത് വാങ്ങി കൊടുക്കല്ലോ
ആന്നേ അവന് വെള്ള ചെരിപ്പ് വേണംന്ന് പറഞ്ഞായിരുന്നു വാശി എന്നിട്ട് അവസാനം വർത്താനം പറഞ്ഞ് പറഞ്ഞ് ഞാൻ മട് ത്തു
ആ ഈ മഴക്കാലത്തൊക്കെ വെള്ള ചെരുപ്പ് ഉണ്ടായിനെങ്കിൽ ചളി പിടിച്ചാല് പോലും ഏ അത് പോവുല ഞാൻ ഏ ഏ അപ്പൊ ഷൂ ഇടല്ലേ ഇപ്പപോകുമ്പോ അപ്പൊ അപ്പോ ആ ചെരുപ്പെന്ത്ചെയ്ത് ആഹ് ആഹ് അതേപോലെ തന്നെ നമ്മക്ക് ഇഷ്ടപ്പെട്ട ചെര് നമ്മളെന്നെ നമ്മള് വാങ്ങുന്നതൊന്നും അവർക്ക് പറ്റൂല്ല അവർക്ക് വാങ്ങിയത അവര് അവരെ കണ്ടില്ല അന്നേരം വാങ്ങും പിന്നെ അവർക്ക് അത് രസം ഉണ്ടാവൂല അതാണ്.
ആന്നേ ഡ്രസ്സാണെങ്കിലും അപ്പം കൊ അപ്പം വാങ്ങും. പിന്നത് ഇടത്തില്ല
ആഹ് അങ്ങനെ തന്നെയാണ് ഇപ്പം എന്നാല് പ്പം അയിന് കൊറേ ഇപ്പ ആൺകുട്ടികൾക്കായ ആൺകുട്ടികൾക്ക് ഇപ്പജ് ഒരു പാൻ്റ് ഒരു ഷർട്ടോ ഉള്ളൂ. എന്നാ പെൺകുട്ടികൾക്ക് ഉടു ഫ്രീ ഷോട്ടോപ്പ് അങ്ങനെ ഓരോ സിനിമ എറങ്ങുമ്പോഴും ഓരോരോ ഇത് മോ ഹേ ഡ്ര സ്സ് എറങ്ങാണ് ചെയ്യുന്ന അപ്പ ഈ കോളേജ് കുട്ടികൾക്കൊക്കെ കോളേജ് കുട്ടികൾക്കൊക്കെ എന്ത് യ്യും അവര് ഓരോ ദിവസം മാറി മാറി ഡ്രസ്സ് നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ വേറെ വേറെ ചെൽപ്പം നല്ല പൈസക്കാരൊക്കെ ഉണ്ടാവൂ അവര്ങ്ങനെ വേറെ വേറെ ഡ്രസ്സ് ഇങ്ങനെ വാങ്ങുമ്പോ ഇവര് എന്തയ്യും അയിനൻസര്ച്ച് മാറാണ് ചെയ്യുന്നേ അപ്പ നമ്മളേല് പൈസ ഉണ്ടാവൂല. ചെൽപ്പം വാങ്ങി കൊടുക്കാഞ്ഞാൽ എന്നിട്ട് അവരഹ് വാശി പിടിച്ചത് വാങ്ങിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തര്ത് കണ്ടാണ്ട് അയിന് ഇപ്പം ആദ്യക്കെ യൂണിഫോം ആയിരുന്നു. എല്ലോട്ത്ത്ന്ന ഇപ്പൊക്കെ കളർ ഇട്ടിട്ടും സ്കൂളിൽ പോവാ അതിക്കം എന്താണ് ഒരു കളർ ഇടണെങ്കില് ആഹ് ആഹ് ആഹ് പലേ സ്കൂളിലും കളറാണ് കളർ ഇട്ടാൽ നമ്മളെ മാതാപിതാക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇണ്ടാവ. കാരണം അവർക്ക്ത് ഇങ്ങനെ ഡെയിലി ഓരോന്ന് ഒന്ന് ഇന്ന്പ്പം ഒന്ന്ട്ടാ അത് നാളെ പറ്റൂല മറ്റന്നാളെ പറ്റൂല ഇങ്ങനെ പോവ ചെയ്യാ. അവർക്ക് പുതിയതായിട്ട് പുതിയതായിട്ട് ഇങ്ങനെ ആഹ് ആഹ് കളറ്ടാൻ പറ്റൂലലേ ആഹ് പക്ഷെ ഒര് കണക്കിന് കാവ യൂണി ഫോം നല്ലത് അതാവുമ്പേ എല്ലാ കുട്ടികളും ഒരേ സമയല് ഒന്ന് ഇതില് ഏഹ് ന്നെ യൂണിഫോം ഇട്ട് പൊയ്ക്കോളും. അപ്പൊ കൊഴപ്പം ഇണ്ടാവൂല ഇത്പ്പം ആഹ് അതെ വൃത്തിയാണ് ഇത് ചെല കുട്ടികളൊക്കെ യൂണിഫോം ഇടുന്നു ചെല കുട്ടികളൊക്കെ ഏഹ് എന്താണ് കളർ ഇടുന്നു ഇല്ലാത്ത കു ഇതിലെത്രോ ആൾക്കാര് കുട്ട്യള്ക്കൊക്കെ ഇല്ലാത്തോര് ഇണ്ടാവും. ഏഹ് പാവ പറ്റേ പാവപ്പെട്ട കുട്ട്യൾക്ക് ന്നാ മറ്റേ കുട്ടികൾ കാണുന്ന അവർക്ക് വെഷമം വരും. പക്ഷെ യൂണിഫോമാകുമ്പം എല്ലാർക്കും ഒരേപോലെ യൂണി ഫോമാവുമ്പോ ഒരു കൊഴപ്പുണ്ടാവൂല. എൻ കാരണം ഓര്ക്ക് വെഷ്മാവേ എല്ലാരും ഒരേപോലെ തന്നാണല്ലോ ഉം. യൂണിഫോമാണ് നല്ലേ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു യൂണിഫോമെന്നായിരുന്നു. ഇപ്പോഴല്ലേ ആഹ് ഞങ്ങക്ക് പ ച്ച പച്ച അതേപോലെ തന്നെ പച്ച കാലും ഒരു പച്ചമല് ഒരു വൈറ്റ് വരവരകളുള്ള ഒരു ടോപ്പു ആയിരുന്നു പിന്നെ ഒരു ഷാളുണ്ടായിരുന്നു. അങ്ങനായിരുന്നു ഞങ്ങക്ക് പിന്നെ അത് താഴെ സ്കൂളി നിന്നാണ് മാലെ സ്കൂൾ എത്തിയപ്പം ഞങ്ങക്കെന്തെയ്ത് വെ വെള്ള കളർ ടോപ്പും നീല പാന്റും നീല ശ ട്ടോളും നീല തട്ടുവായിരുന്നു. അങ്ങനെയായിരുന്നോ? ഉം എഹ് ആഹ് ഞാൻ ഓഹ് ഇൻക്ക് ഒന്നൊട്ട് ഏഴ് വരെ ഒരു കളറ്. ഏഹ്എ എട്ട് തൊട്ട്. അ്ന്താണ് പത്ത് വരെ ഒത് ഒരു കളറ് അങ്ങനായി. ന്നു എനക്ക്ള്ളെ യൂണിഫോം പിന്നെ അങ്ങനങ്ങനെ പോയി ഓരോന്നോരോന്നായിട്ട് പ്ല ലെത്തി ആഹ് അങ്ങനെ ഓരോന്ന് രോന്നിങ്ങനെ ഇതാക്കി. പിന്നെ ഡിഗ്രിക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് എന്താണ് പിന്നെ എന്താ യൂണിഫോമങ്ങനെ ഉണ്ടാവൂലല്ലോ? ഓല്ക്ക് കളറാണല്ലോണ്ടാവ കൂടുതലും. ഇന്നായിക്കോട്ടട്ടോ ഇന്നാ ശരീട്ടാ ഞാൻ വിളിക്കാട്ടോ വിളിക്ക വിളിക്ക.